ഹലോ
ഹലോ
ആ കേക്കുന്നില്ലാ
ആ കേക്കണ്ട് ആ കേക്കണ്ട് അനക്ക് കേക്കണില്ലേ
ആണ്ട് പറയ് ആ അന്തിക്കാ വിളിച്ചീനിയേ നല്ലവർത്താനം അന്തിക്കാ വിളിച്ചീന് ചോയിച്ചാ
ഹാ അന്തിക്ക് ആ പത്തരെക്കെയായിണ്
യിമ്മേ അപ്പ പുതിയാപ്പ്ള കണ്ടിട്ടില്ലേ ഞങ്ങളെ
പുതിയാപ്ള ഇവിടെ ഫോണിമ്മേ കളിച്ച് തീർക്കുകയാഞ്ഞപ്പോ
അതോണ്ട് തരക്കേടില്ലാല്ലേ
ആ അപ്പൊ മെല്ലെയങ്ങോട്ട് മാറിന്നൊണ്ടേ വിളിച്ച്
ആ അപ്പൊ കണ്ടാ ചോയിച്ചൂലേ ഇതെന്താ ഗീതേ ഇത് ഫോൺ പിടിച്ചെന്താ പണി ചോയ്ച്ചൂലേ
ആ ഇന്ന് രാവിലെയും വിളിച്ചിനീ മറ്റോള് അപ്പൊഞാ
ആര്
ഇബളേ ഇങ്ങട്ട് അല്ലേ സൗദേ
ആ
അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പുതായാപ്ള ഉണ്ടേനിയെത്ത് അപ്പ അത് കേ കേട്ടാലും മാണ്ടീല ഇഞ്ഞിപ്പോത് കട്ടാക്കാൻ പറ്റൂലല്ലോ
ഉം
ഉം
ചീത്താർനോ
ഇല്ല്യ
ഏഹ്
എട്ത്തുർത്തർന്നാണ്ട് കേട്ടോട്ടേച്ചിട്ട്
ആഹ് അന്തിക്കുൾച്ചപ്പോ എന്താ ആഹ് പെണ്ണിന്റെ വീട് എവ്ടേനീ
ഔടെപ്പയ്ന്റെ പേര ഞാൻ ചോയ്ച്ചിട്ടൂല്ല്യ
ആഹ്
ആഹ് ഞാൻ പർഞ്ഞ നല്ല രസം ഐന്റെ കേക്കാന് ഏതാ ആക്കാറ് പിന്നെ പിന്നെന്തൊക്കേണ്ട് കുട്ട്യാളൊക്കെ പോയോ
കുട്ട്യാള് ഒരാള് പോയി വന്നു മറ്റേ ചെർത് പൊയ്ക്കിണ്
ഏഹ്
അഞ്ഞ് ഒമ്പണ്യാമ്പൊ വരും
തന്നെ
പിന്നെ ഒമ്പതര ഒമ്പതേ മുക്കാലാമ്പോ മദ സ്കൂൾക്കും പോം
ആഹ്
പിന്നെച്ച് ഇതെന്ന്യല്ലെ പണി ഇന്നിട്ട് ഇന്നെ ചീത്തറയാണേ
അതന്നെ
അതെ അതാണ് പ്രശ്നം ആഹ് വല്ലാ ത്തൊര് വല്ല്യടങ്ങാറായ്ക്ക്ണ് റബ്ബേ എത്താ ഇഞ്ഞിതിനെ കാട്ടിണോയ്ചുഞ്ഞോട്
ഇമ്മേ ഇഞ്ഞിപ്പത്തെ കാട്ട്വോ അന്നെ
ഇഞ്ചെമ്മാക്കുൾച്ചിങ്ങാണ്ട് അർഞിക്കിണ് ഓക്ക് ഇര്വത്നാലണിക്കുറു അതാണ് പണി വേറൊരു പണീല്ലന്നൊക്കെ പർഞ്ഞിക്കിണ്
ഇമ്മെ ഇമ്മന്ത്യേ പർണീ
ൻ്റെമ്മൊന്നും പർഞ്ഞാലർഞ്ഞ് ഇമ്മങ്ങനെ മുണ്ടാന്നു അർഞ്ഞു
തന്നെ ഉം ഇമ്മാനോട് കാര്യം പർഞ്ഞൊട്ത്താണ്ടി
അത് ഇമ്മാട് ആൻ പർഞ്ഞീണ് അതോണ്ട് ഇമ്മാക്ക് ഇമ്മഞ്ഞ് വിൾച്ചാണെങി ഇമ്മാ പറിം
ഏഹ് ഇമ്മ സെയ്ടിക്കിണോണ്ട് പ്രസ്നല്ല്യ
ആഹ് ഇമ്മാക്കുപ്പാക്കൊന്നും കൊയ്പ്പല്ല പൈസട്ടാനാണ് ആഹ് അപ പ്രശ്
ആഹ്
പിന്നെ
അല്ല അയ്നോട് പർഞ്ഞാതി
എയ്തോട്
അഹ് വറ്റൂല ഇന്നാ പിന്ന ഔങ്കൂടിം പീക്കി കൊണ്ടോവും
ആഹ് ഇന്നാ പിന്നെ മുണ്ടാക്കല്ലെ
ആഹ് ചപ്പാത്തിക്ക് കൊഴ്ച്ചച്ച് പോന്നോ
ചാല് ചപ്പാത്തിക്കൊയ്ചീല്ല്യ
ആഹ്
അത്പ്പോ രണ്ടും പാ ന്നക്കൂല്ലേ
ചനൊന്നുല്ല തന്നല്ലെ പണി ഒട്ക്കാഞ്ഞധികം അധിക
ആഹ് ആഹ് അതന്നെ ഇപ്പൊ കയ്യാനായിണല്ലെല്ലേ
ഉം പിന്നെ വേറെ എന്തൊക്കെയാ ഫസീല വുള്ചീന്യ അനക്ക് ഇന്ന് വുള്ച്ചോയ്കാരം പർഞ്ഞ്
അല്ല ന്ന ന്നലെ വിള്ച്ചില്ല
ആഹ് അഹ് ന്നലെ പറ്റൂല ന്ന് വുള്ച്ചോയ്ക്കാരം ണെങ്കി ന്ന് വിള്ച്ചോകാരം
എഹ് വേർ
ങ്ങളെ വീട്ടില് കര്യേപിൻ്റെലണ്ടോ
ആഹ്
ഏഹ് കാര്യേപ്പിന്റെഎല ഇല്ല ഞാൻ ന്റെ മ്മാന്റുടീന്നൊക്കെ കൊണ്ടര്ലാ ആഹ് ആഹ് അത്
ആഹ് ഏഹ് യേ ഒരസൂല്ല്യഅഹ്
ആഹ്
ഉം ആഹ് വല്യോരു മണല്യാഞ്ഞിട്ടേ
കാര്യേപ്പിന്റെലെന്ന് ചോയ്ച്ച ആഹ് ന്ന് പായന്നല്ലാതെ ഒര് മണം ചൂരൊന്നും ണ്ടാവുലലെ കറിക്കൊന്നും ഇട്ടാലെയ്
ഉം വലിയൊരു കൊണല്യാ നേ ര്യരു ഇത്ണ്ടാവും
ആഹ്
ഉം ഇട്ട്ന്നറയാ കരെപ്പിന്റെഎൽല്
ആഹ് കുടീക്ക് പോണം പറ്ഞ്ഞ്ട്ട് പോയോ കുടീക്ക് പോയിനോയ്ച്ച
ആഹ് നാളെ പോണം ഹലോ ഹലോ ഹലോ
കേക്ക്ണ് ണ്ട് കേക്ക്ണ് ണ്ട് പറി
അ ആഹ് നാളെ പോണറ്യാ
ആഹ് അയന്നെ പോയ രണ്ടിസം
ആഹ് രണ്ടീസം നിക്കണം
ആഹ്
ന്നെ ന്നാറാഴ്ച ഒരു കല്യാണണ്ട്
ഏഹ് എവ്ടെ കുടീലോ
കുടീലല്ല അ
കുടീലാണോ കല്യാണം ചോയ്ച്ച
മ്മോന്റുട്ടിന്റെ കല്യാണാ
ഏഹ് എവ്ട്ത്ത അമ്മായിന്റെ ഇബട്ത്തെ ഔട്ത്തെ ഏഹ് ആഹ്
ഹും ആഹ് ഔട്ത്തെയ്
ആഹ്
ഉം
ഞ് അ കഴിഞ്ഞട്ടേ വെരൊള്ളൂ
പിന്നെ പോയ അമ്മ വിടൂലേ രണ്ടാപ്പ ഞാറാഴ്ച നോക്കിയാതി ആവു
ങ്ങളെ വീട്ട് ഞ് വിളിച്ചാകിട്ടൂലല്ലേ
ഞായ്റാഴ്ച വെരൊള്ളൂ ആഹ് വിൾച്ചണം ഏവു ഒഴിവ്ണ്ടെങ്കി കിട്ടും അയിന് ആടെ എത്തിയ ന്റെ ആങ്ങൾന്റെ മോന്റജ്ജ്ലാ ഫോണ് ണ്ടാവ്അ.
ഏഹ് അങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങട് പണി കഴിച്ചു
ശരിയാണേ തരില്ല ഫോണേ
ആഹ് വരാത്ത ഓളോ ഫോണോ കൊടുക്കണില്ലോ
ആര്
ഓളെ ഓ നാത്തൂന്റെ ഫോൺ കൊടുക്കല്ലല്ലോ
കാത്തുനെ കൊടുക്കൂ
ഉം ഉം കുട്ടികൾക്ക് കേടാണ് പിന്നെ നല്ലതല്ലല്ലോ ഫോണ്
ആഹ് പറഞ്ഞണ്ട് കേക്കണ്ട നീ
ഉം
ആ കുട്ടിക്ക് എത്ര
ഓൻക്ക് ഓൻക്ക് ഏഴു വയസ്സ്
ആഹ് അപ്പൊ
ഏ ആഹ് സ്കൂൾക്കാണ്ട്
സ്കൂൾ വിട്ട് വന്നാൽ ള്ള പരിപാടി ഫോണ്മ്മ ത്തോണ്ടല്
ആഹ് ശനി ഞായർപ്പ ലീവാണല്ലോ
ആഹ്
ഉം പ്പോ പിന്നെ കുട്ടൂല
ആഹ്
ഉം പിന്നെ
വേറെ എന്തൊക്കെ
വേറെന്തൊക്കെണ്ട് ചായ ഒക്കെ ആയോ
ആഹ് അങ്ങനെ പോണ്ട് ഉർണ്ട് മറിഞ്ഞ് ചായേം കടിം കറിയൊക്കെ ആയി ഇഞ്ഞി തിന്നാ മതി കുടിച്ചാ മതി
അതാട കടക്ക കടന്നോർങ്ങ ണ്ടല്ലോ ഇന്നലെ സുബിയിക്ക അഞ്ചണിക്ക വന്ന്ക്ണെ അന്നരം സുബൈ അഞ്ചണിക്ക വന്നത് പന്ത് കളി കാണാൻ പോയിറ്റ്
തന്നെ ഇമ്മേ
ആഹ് അങ്ങനെ പോവും പന്തളി ഇപ്പൊ പന്തളിന്റെ സീ
അപ്പണ്ണിയെ ആഹ് ഇജ്ജ് അതാരെ ഉറങ്ങാതെ
എവിടെ ഉറങ്ങാതക്ക്ണെ ഞാൻ നീ ച്ചാ ഞാൻ പോയതു അറിഞ്ഞിട്ടില്ല വന്നതു അറിഞ്ഞിട്ടില്ല ഞാനേ പോയത് അറിഞ്ഞിട്ടില്ല വന്നതു അറഞ്ഞിട്ടില്ല ഞാൻ കിടന്ന് ഉറങ്ങും
പത്തു മണി ആവുമ്പോത്ത് ഉറങ്ങോ ഇല്ലങ്കില്
പിന്നെ ഏറി പോയാ പൈനൊന്ന് മണി അയിലെറെന്നും നിക്കൂല
ഏഹ് അന്നരം പിന്നെ പണിണ്ടല്ലേ അൻക്ക്
ഉം നമ്മക്ക്
ഉം
കടന്ന് ഒറങ്ങൻ സമയല്ലേ അപ്പൊ പിന്ന
വന്ന വന്ന വന്നാല്
ആദ്യയൊക്കെ ഞാൻ ഒമ്പതണി ഒമ്പതര ആമ്പോകടന്നീനി ഇപ്പോ ഇപ്പളാണ് നേരം ബെഗ്ണത് ഈ ഒര്തോണ്ടൽ ഇതോണ്ട് അല്ലെങ്കി ഞാൻ ഒമ്പതര ആമ്പക്ക് കടക്കും
അതന്നെ ഇപ്പങ്ങനെ ശീലായിപ്പോതുമ്മോ കളിച്ചി
ആപ്പോ നേർ തിനൊന്ന് യാതൊരു ഇതുല്യയ ആതാണ് കിട്ടാഞ്ഞാള്ള തരക്കടായി
എന്ത് ഇത് വല്ല ഏഹ് ലഹരി ലഹരിമായിരിയാണ് ഫോണ്എണ്ട്ത്ത് കൊണ്ടുത്താ പിന്നെ മനസ്സനെ
ഒരഓർ ഒരർക്ക് ആണ്ട് ഉറങ്ങിയാ ഇതൊന്ന് ഓണാക്കി നോക്കാഞ്ഞാൽ വെല്യയ തഞ്ചക്കട
സുബിക്ക് നി നിച്ചങ്ങാട് മണ്ടി വന്ന എന്താ ആദ്യം കാട്ട ഫോണങ്ങ് തോറക്കൂ എന്നിട്ടേ ബാക്കില്ലേ കാര്യം ചെയ്യുള്ളൂ ഏയ്
നോക്കിട്ടെ പരിസോധിച്ചിട്ടല്ലേ നമ്മളെ കളി
അതന്നേ പറഞ്ഞേ എന്ന്ട്ടേ ബാ ക്കി കാര്യള്ളൂ മോറഗണേ മോറാഗഗ എന്താണെങ്കിലും വേണ്ടില്ല
ഇതൊന്ന് തുറന്നോക്കാഞാ എന്റെ ഒരു പേടിയും ബെജാറും അത് എത്താപ്പ അല് വന്ന നിന്ന് പാളിയെക്കാഞ്ഞാലേ
ഞാൻ പറയാ ആര ഫോണ് കണ്ടു പിടിച്ച അവൻ അതുകൊണ്ട തന്നെ വലത്ന് കേറെകിന്ന്
അത് ശെരിയാ അത് തന്നെയല്ല ഇപ്പൊ ഈ മുടിയാന്തരം മുയ്യുവൻ ഉണ്ടായത്
ഉ
അല്ല അയില്ലെങ്കിലെ നമ്മള ഇങ്ങനൊന്നാവും
അതന്നെ പിന്നെ ഹേ ഈ മോഡൽ അല്ലെങ്കിൽ ഒരു ആരാമത്തിന് മുസീബത്തണ്ടാവും ഇത് പാക കുടുങ്ങി
ആ അതല്ലേ പറഞ്ഞത്
ഓരോന്നി ചെന്ന്ങ്ങാണ്ട് ചാടിങ്ങാണ്ട് നല്ല എടങ്ങേറ് മുഴുവൽ ഉണ്ടാക്കി വെക്കും എന്ന ശരി ഞാൻ പിന്നെ വിളിച്ചാ
ആ ആയിക്കോട്ടെ ഉം